ആ
ആ പറയ്
ഇത് വാഹനങ്ങളൊക്കെ വാടക കൊടുക്കുന്ന സ്ഥലല്ലേ ആഹ് ആഹ് ഞമ്മളിവിടെ അടുത്തുള്ള സ്കൂള്ന്നേന്നു
ആഹ് പറയൂ
നമ്മള് വിദ്യാർത്ഥികളെല്ലാരുംപാടെ ഒരു പഠനയാത്ര പോവാനുദ്ദേശിക്കുന്നുണ്ട്
ആഹ് ആഹ്
അപ്പോ നിങ്ങള വണ്ടി എല്ലാരും അത് മതി പറഞ്ഞേ അപ്പോ അയ്ന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാരുന്നു
ആഹ് ആഹ് അയിന്റല്ലേ ഉം ഞമ്മള്
ശനിയാഴ്ചെങ്ങാണ്ടൊര് ഒയിവുണ്ടാവോ
ഈവെര്ന്ന ശനിയാഴ്ചെ ഇവന്നെ ശനിയാഴ്ച നമ്മള് വേറെ പരിപാടിയൊന്നും എടുത്തിട്ടില്ല
എടുത്തിട്ടില്ലല്ലോ
ഇഞൊന്ന് നോക്കി വെക്കണേ ഞമ്മക്കൊറപ്പ് പ്പ് പറയാൻറ്റൂല ഈ വെരുന്ന ശനിയാഴ്ചെടുത്തിട്ടില്ലാന്നാണ് ഇന്റെ ഒരു നിഗമനം ഏ
ഈ വെരുന്ന ശനിയ ആഴ്ചല്ലെ ഞാറാഴ്ചയ ശനാഴ്ച പറ്റൂല്ലാന്ന്ണ്ടെങ്കി ഞാറാഴ്ചക്കാക്കാം പക്ഷെ ഈ ഞായറാഴ്ചാമ്പോ എന്താച്ചാല് ഈ പൊതുവേ എല്ലായിടത്തും നല്ല തെരക്കായിരിക്കുവമ്മള്
ആഹ് ഞമ്മക്ക് പോവുവാണെങ്കി ശനിയാഴ്ചന്നെ ഇങ്ങള് ശനി ഞായറുവാണ് ശനിയാഴ്ചന്നെ പോണാനല്ലത്
ആ എന്നാവുമ്പോ എന്താച്ചാല് ഈ തെരക്കും കൊറവായിരിക്കും മറ്റു വാഹനങ്ങള തെര ണ്ടാവതേമാരി നമ്മൾ പോവാൻ കേറിയ സലത്തും ആൾക്കാര് വെരല് കൊറവായിരിക്കും ശനി ഞായറും വെച്ച് നോക്കുമ്പോ ഞാറാഴ്ചത്തെക്കേറെ കൊറവായിരിക്കലും ശനിയാഴ്ചണ്ടാവ
ആഹ് ആഹ്
അപ്പൊ അവിടുത്തെ വണ്ടീടെ വെലയൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനാണ്
വെല കാര്യങ്ങള് ഞാനാദ്യം മുതല് പറഞ്ഞു തരാ എന്താ നിങ്ങള് വണ്ടി മാത്രണോ ഇനിപ്പോ നമ്മളെ എന്താ കീലികരേ വണ്ടി മാത്രല്ലാതെ വണ്ടി മാത്രല്ലാതെങ്ങനെ എന്താ എല്ലാ കാര്യങ്ങളും നോക്കാന് ഒരു രണ്ട് മൂന്നാൾക്കാരുണ്ടാവും ഓലെയാണ് തീരുമാനിക്കും
ഓല് ഓലുൾപ്പെടെതാകുമ്പോ ഓരുൾപ്പെടാകുമ്പോ വെല കൂടൂലേ
ആഹ് അയ്ന് ഞമ്മളങ്ങനെ വെല അല്ലാതെ കൂട്ടൊന്നു ഇല്ല. നമ്മടെ കീയിലന്നെ വര്ണെ ഇതാണ് അപ്പോ, എന്താ എല്ലാ കാര്യങ്ങളും ഓലേറ്റെടുക്കും. ഇപ്പൊ എന്ത ഭക്ഷണത്തിന്റെ കാര്യവും അങ്ങനെ കൊറേ കാര്യങ്ങള്, നമ്മളെ സ്ഥലം പോയി
ക്കെ ഇണ്ടാക്കലു ഒക്കെ ഓല് തന്നെ ആവൂല്ലേ?
ഓലന്നെ ആക്കും.
എന്നാ പിന്നെ നമ്ക്ക് ന്നാ അതന്നെ എട്ക്കാ. എന്താച്ചാല് ഈഹ് വെല കൊറച്ച് കൂടിയാലും നമ്ക്ക് വല്ലാതെ നോക്കേണ്ടി വരില്ലല്ലോ. ഇതിപ്പൊ കുട്ട്യേളെ കൊണ്ട് പോകുന്നേരം അവരേം ശ്രദ്ധിക്കേണ്ടി വരും പിന്നെ ഈ ഭക്ഷണത്തിന്റെയും അതേ മാതിരി ഈ വണ്ടിന്റെ ഒക്കെ നോക്കുമ്പോ അത് നമുക്ക് നല്ല പണി വരും അത നിങ്ങള് ആൾക്കാരെ ഏൽപ്പിക്കുമ്പോ എത്ര ആൾക്കാര്ണ്ടാവും പൊറത്ത്ന്ന് വേറെ?
ത് നമ്മളൊരു രണ്ടാൾക്കാരാണ് ഇണ്ടാവുവാ. പിന്നെ നമ്മളെ വണ്ടി ഓടിക്കണ ആളും ആഹ് വേറെ രണ്ടാൾക്കാരും. ഇവരാണ് ഈ രണ്ടാൾക്കാരാക്കാരം, എന്താ ഞാനിപ്പോ പറഞ്ഞ കേരി വര്ന്നയാന്ന്.
ആഹ് ഓക്കെ
പിന്നെ എന്താ, നമ്മള വണ്ടി ഓടിക്കണ ആളും.
ആഹ് വണ്ടിയായപ്പോ ഇന്ന് വൈകുന്നേരത്തും ഇബടെ കണ്ടിരുന്നു പൊറത്ത് കണ്ടിരുന്നു. ആ വണ്ടി അല്ലാതെ വേറെ എത്ര വണ്ടിണ്ട് ഇങ്ങക്ക്?
ഞമ്മള കീയിലാ മൊത്തം ആറ് വണ്ട്യാള്ണ്ട്. ആഹ് ആറ് വണ്ട്യാളില് എന്താ രണ്ടെണ്ണം ഓട്ടം പൊയ്‌ക്കാണ്.
ഓട്ടോമാറ്റിക്കല്ലേ? അത് ആ വണ്ടിയോ ഇങ്ങനത്തെ വല്യ വണ്ടിയാ?
ആഹ് അത് വല്യ വണ്ടി ഇന്ന് ഓട്ടം പോയിട്ടില്ല. ശനിയാഴ്ചക്ക് പോവാണെങ്കി ഞമ്മക്ക്, ഇങ്ങളെത്ര വിദ്യാർത്ഥികൾ ഇണ്ടാക്ക്ണു?
ഞങ്ങള് ഈ ഞങ്ങ ക്ലാസ്സില് പറിയുമ്പോ മൊത്തം മുപ്പത്തി രണ്ടാൾക്കാര്
മുപ്പത്തി രണ്ടാൾക്കാര്ല്ലേ?
ഒരു മുപ്പത്തിയെട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ വണ്ടിയൊക്കെ ഇണ്ടോ? മുപ്പത്തഞ്ച് മുപ്പത്തെട്ട്
ആ നാപ്പത് സീറ്റാണ്ള്ളത്. നാപ്പത് നാപ്പത്തഞ് ഞ്ച്. അങ്ങനെയാണ്. നാപ്പയിന്റെ സീറ്റ്ല്ലോണ്ട് നാപ്പത്തഞ്ച് ഏഹ്
മുപ്പത്തിരണ്ട് കുട്ട്യേളുണ്ട് പിന്നെ അദ്ധ്യാപകരായിങ്ങാണ്ട് ഒരു മൂന്നാലാൾക്കാര്, ഒരഞ്ചാൾക്കാരെ കൂട്ടാ.
ആ നാപ്പത് സീറ്റില്ലതും നാപ്പത്തഞ്ച് സീറ്റില്ലതും ആണ് ഇല്ലത്.
എന്നാ നാപ്പത് സീറ്റിള്ളത് നമ്ക്ക് നോക്കിയോക്കാ എന്നാ. നാല്പ്പതാൾക്കാർക്ക് ഇരി ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഏകദേശം സീറ്റ് ഒന്നോ രണ്ടണ്ണേക്കൂള്ളു ബാക്കി വരിക
ആഹ് എന്തായാലും
അല്ല ഇന്ന് ഇവിടെ പൊറത്ത്ണ്ടായിരുന്നല്ലോ ഒരു വണ്ടി. അത് എത്ര സീറ്റിന്റെ വണ്ടിയാ?
പിന്നെ ഇങ്ങളെ വാത്തു കൂടി പോയത് ഇന്നിപ്പോ ഇന്റെ ഓർമ്മയില് അത് അയ്മ്പത് സീറ്റിന്റെ വണ്ടിയാണ്ന്നാ തോന്ന്ന്നേ. ആ വാത്ത് കൂടി ഒന്ന് പറഞ്ഞയച്ചീന്നു ആ വണ്ടി അയ്മ്പത് സീറ്റിന്റെ ഒരു വണ്ടീണ്ട്. ഉം ആഹ് ആഹ്
ഉം. നമുക്കെന്നാ ഞാന് ഇങ്ങൾത് സ്ഥലെവിടെയാ കറക്റ്റ് ആയി പറഞ്ഞരൂണ്ടി. ഈ നമ്പറില് വാട്സപ്പ് ചെയ്താ മതി.
ആഹ് ഇങ്ങളെ ഈ നമ്പർക്ക് അയക്കാ.
അഹ് ഞാനൊരു ഹായ് അയക്കാ. അയ്ല് ഇങ്ങളെ സ്ഥലം അതേമാരി വണ്ടിയാ വണ്ടിയാളെ ചിത്രൊക്കെ ഇണ്ടെങ്കി അതീക്ക് അയച്ചരൂണ്ടി. നമുക്ക് എന്തായാലുംമ്പാട് ചർച്ച ചെയ്ത്ങ്ങാണ്ട് തീര്മാനിച്ചാ. ഇവടെ ബാക്കിയ്ള്ള അധ്യാപകരുണ്ട്, അവരോട് ചോദിച്ച്ങ്ങാണ്ട് നമ്മ വണ്ടിന്റെ വാടകയും അതേമാരി തന്നെ മറ്റു ഡ്രൈവറിന്റെയും കൂലിയൊക്കെ പഴ പൂട്ടിങ്ങാണ്ട് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുണ് ണ്ടി
ആഹ് ആഹ് പിന്നെ ആഹ് എന്താ ചെലവ് പറഞ്ഞാ ഞാൻ പറയുമ്പോ ഇങ്ങള് ഈ എന്താ ഇപ്പം പറഞ്ഞില്ലേ ഈ രണ്ട മൂന്നാൾക്കാര് ഞമ്മള് രണ്ടാൾക്കാരെ ഏൽപ്പിക്കും അങ്ങനെ അപ്പൊ അയില് എന്താ ഈ ഭക്ഷണത്തിന്റെ കാര്യം വെച്ച നോക്കുമ്പോ ചില എന്താ സ സഞ്ചാരയാത്രകൾ ഇങ്ങനെ പോകുമ്പോ എന്താ പോറത്തുന്ന് ഫുഡ് വേറെ എന്താ ഭക്ഷണശാലകളിൽ നിന്ന് ഫുഡ് കഴിക്കണംന്ന് നിർബന്ധ ണ്ടാവും നമ്മളെ എന്താ പണ്ടാരി നമ്മള് എന്താ കൊണ്ടപോവല്ണ്ട് അപ്പൊ ചെലോൽക്ക് ഇണ്ടാവും ഇങ്ങനെ പണ്ടാരിനെ കൊണ്ട് വെക്കണ്ട എന്താ വേറെ
ഇവിടെ കൊഴപ്പൊന്നുല്ല ഇവിടെ ഇല്ലത് നാല് എന്താ അദ്ധ്യാപകരാണ് പിന്നെ ബാക്കി കുട്ടികളാണ് നമ്മള് ഒരു ദിവസം കൊണ്ടന്നെ എന്താച്ചാല് രാവിലെ പോയിങ്ങാണ്ട് ഒരു രാത് രാത്രി ആവുമ്പോഴത്തേക്ക് തിരിച്ച് വരണ്ട രീതിയിലാണ് അപ്പൊ രാവിലക്കത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് എല്ലാര്ക്കും പാടെ എന്താ വിദ്യാലയത്തിൽ ന്ന് പൊറാ ആ പിന്നെ ഉച്ചക്ക് മാത്രം ഉച്ചക്കും വേണങ്കിൽ വൈകുന്നേരത്തൊ നോക്കിയ മതി രണ്ട് നേരത്തെ ഭക്ഷണൊള്ളു ആവശ്യം വര അതിപ്പോ രാത്രി കഴിച്ചിട്ടില്ലെലും കൊയപ്പൊന്നുല്ല ഇന്നാലും രാത്രി നേരം വെകൊക്കാണെങ്കിൽ എന്തായാലും നമ്മള് കഴിക്കേണ്ടി വരും അപ്പൊ അതിനുള്ള ഭക്ഷ നമ്മള് കരുതണ്ടെരും
ആഹ് ആ അതൊക്കെ നാ അതൊക്കെ നോക്കുമ്പോ നമ്മള് ആ ആ സമയത്ത് നമുക്ക് വേറെ ഭക്ഷണ ശാലേന്ന് ഫുഡ് ഇപ്പം എന്താ ഭക്ഷണം കിട്ടണംന്നില്ല
ആ ആ
പക്ഷെ നമ്മള് എന്താ പണ്ടാരിനെ കൊണ്ടുപോകുകയാണെങ്കിൽ ഓലെന്നെ അപ്പംഅവർ
ഓരെന്നെ ഭക്ഷണം ഉണ്ടാകൂലെ അപ്പൊ അതിന് എങ്ങനെ ചെലവ് കൂടോ പണ്ടാരിനെ കൊണ്ടോകുമ്പോ
പണ്ടാരിനെ കൊണ്ടോകുമ്പോ ഒക്കപ്പാട പണ്ടാരിനെ കൊണ്ടോകുമ്പോ നമ്മള് ചെറുതായിട്ട് ഇത് കൂട്ടും കൂട്ടും
കൂട്ട്ണ്ടേ
അല്ല ഇന്നിഅ മ്മള് വേറെ ഭക്ഷണശാലീന്ന് വാങ്ങാണെങ്കിലും അയിന്റഅത്ര ഒ ന്നും വരൂല
ആ
ഏ അതെ ഈ പണ്ടാരിനെ കൊണ്ട്പോണെ ന്നെ ഒന്നും കൂടി നല്ലത് നാ ഇച്ച്തോന്ണേ അതല്ലാ എന്താ ഭക്ഷണം അങ്ങനെയാണെങ്കിൽ നമ്മള് എന്താ സ്ഥലങ്ങള് എന്താ ഇങ്ങള് ഈ പുയ തീരങ്ങളാണോ ഉദ്ദേശിക്കുന്നത് അതോ മലയോര പ്രദേശങ്ങള് അങ്ങനെ എന്താണ് ഉദ്ദേശിക്കണ അതും കൂടേണ്
ആ നമ്മള് ഈ കരുതുന്നെ വെച്ചാല് ഈ പുരാതന സ്ഥലങ്ങള് ഉണ്ടാവൂല്ലേ നമ്മളെ പുരാതനമായ സ്ഥലങ്ങള് ഉണ്ടാവൂലെ പയേ ഈ ഓരോ കെട്ടിടങ്ങളും അതേകാലത്ത് ഇത്ണ്ടാവൂലെ
ആഹ് മ്യൂസിയങ്ങൾ അല്ല
അതിനെ കുറിച്ച്കാണ്ട് പഠിക്കാനും അതേമാതിരി കുട്ടികൾക്ക് പറഞ്ഞ് കൊടുക്കാനും അതൊക്കെ കാണിച്ച് കൊടുക്കാനാണ് പോവാൻ കരുതിക്ക്ന്നെ
അങ്ങനെ അങ്ങൻത്തെ സ്ഥലങ്ങൾ അങ്ങൻത്തെ സ്ഥലങ്ങളി മ്മളെ ഇതില് കൊറേണ്ട് അതിനാന് ഇങ്ങക്ക് അങ്ങനെ അയച്ചേ രാ
മറ്റേ അതിന്റെ ഒരു ഗണ്ട് ഉണ്ടെങ്കി ഒന്ന് അയച്ച്താ -
ഞാന് എന്തെങ്കിക്കെ അയച്ചരാ
ആഹ്
ഉം
പിന്നെ ഞങ്ങള് കൊറച്ച് സ്ഥലങ്ങൾ കണ്ടെത്തീയിട്ടുണ്ട് അത് എല്ലാംപാടെ ഒരേ സ്ഥലത്താണ് വര്ന്നുണ്ടെങ്കിൽ അതല്ലേ നമുക്ക് എന്താ ചൊയിച്ചാല് ഇപ്പം ഒരു വൈക പോവാണെങ്കിൽ അതിന്റെ അട്ത്തില്ലെ സ്ഥലങ്ങള് പോവാനല്ലേ സുഖം ഇതിങ്ങനെ ചിറ്റി വളഞ്ഞ് പോകേണ്ടി വരല്ലോ അപ്പോ ആ ഒരേ ഭാഗത്തുള്ള സ്ഥലങ്ങള് സ്ഥലം ഇങ്ങക്ക് ഞാൻ ചോയിക്കാം വാട്സപ്പില് ഞാൻ പറഞ്ഞെരാ ആ സ്ഥലത്തിള്ള ഇതേ മാതിരിക്കതെ സ്ഥലങ്ങള് ഇണ്ടെങ്കി അതോന്ന് പറഞ്ഞെരോണ്ടി നിങ്ങളാ ആഹ് ഭാഗത്ത് കൂടെക്കെ പോയതാക്കാരുല്ലോ
ആഹ് നമ്മള് അത് ഒരേല്ലാ ഭാത്തും കൂടീം പെയ്ക്ക്ണ് അപ്പോ അന്നേരാണെങ്കിൽ നമ്മളയിന് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങള് ഏതൊക്കെണന്ന് പറഞ്ഞേരാ
ആഹ് അതാകുമ്പോ എന്താ വെച്ചാല് നമ്മക്ക് ന്നാ ചുറ്റി വളഞ്ഞ പോവണ്ട ആവശ്യണ്ടാവൂല പെട്ടെന്ന് കണ്ട് കണ്ട് മടങ്ങും ചെയ്യാ
ആഹ് കണ്ടാണ്ട് മടങ്ങ അപ്പൊ എന്താ ഭക്ഷണം നിങ്ങള് പണ്ടാരിനെ ഏൽപ്പിക്ക ല്ലെ
ആഹ് ഭക്ഷണം പണ്ടാരിനെ കൊണ്ട് ഇതാക്കാ പിന്നെ വേറെഹ്
ആഹ് ഇത് ഞാന് ഉദ്ദേശിക്കണത് ഏഹ് വേറെ ചെലവ് പ പഠനയാത്രല്ലല്ലോ ങ്ങള് എന്താ പഠനയാത്രയല്ലല്ലോ ഉദ്ദേശിക്കണത്
പഠനയാത്ര മിൻ ഇത്ണ്ടാവും നമ്മുക്ക് എല്ലാത്തിനും കുറിച്ച് ങ്ങാണ്ട്
ആഹ് അങ്ങനെ പറഞ്ഞു കൊടുക്ക അതല്ല നമ്മള് ആഹ് നമ്മള് ഓരോന്ന് പഠിക്കാനായിട്ട് പോണെ ണ്ടാവും
ആഹ് അങ്ങനെല്ല അത് ഈ പേരി പഠനയാത്ര നിട്ടുന്നോള്ളു ആഹ് ന്ന് വെച്ചാല് ആഹ് ചരിത്രങ്ങള് ഇപ്പോ ഒരു പഴേര് എന്താ ഭാഗം കണ്ടക്കുന്നുണ്ടെങ്കി അതെന്തേെന്നു അതിനെ കുറിച്ച് പറഞ്ഞ് കൊടുക്കാ അത്രയേ ഒള്ളൂ അല്ലാതെ ഓവറായി കാണ്ട് ഇതകൊന്നുംല്ല
ഞാനെന്താ ച്ചാലും ചെലവ് എത്ര വെറും ന്നൊക്കെ ങ്ങക്ക് എന്താ അയച്ചരാ ഏഹ്
ആഹ് ഇങ്ങള് എന്തായാലും പറഞ്ഞന്നാല് അല്ലെങ്കി നാളെ ഞാന് നിങ്ങളവിടെ നിങ്ങളവ്ടത്തക്ക് വെരാ
ആഹ് അങ്ങനെ വേരാണെങ്കി നമുക്ക് എന്താച്ചാലും നേരിട്ട് കണ്ട് സംസാരിക്കാ ആഹ് ആഹ് ആഹ്
ഞാൻ എന്തായാലും ഇപ്പോ ഒപ്പോ സമയം കൊറേ ആയല്ലോ ഒര് നാളെ രാവിലെ തന്നെ വരാൻ നോക്കന്നാ
ആഹ് ആഹ് ന്നാ ശരി വേറെ നോക്കിയാ മതി എന്ന ശരി